ക്കുന്നുണ്ടോ?
ആഹ് ഉണ്ടുണ്ട്.
ആഹ് എന്താണ് എന്താണ് പരിപാടി. ഊണൊക്കെ കഴിഞ്ഞോ?
ഉം ഊണൊക്കെ കഴിഞ്ഞു.
എവിടെ വീട്ടിലാണോ അതോ ജോലി സ്ഥലത്താണോ?
അല്ലേ വീട്ടിലാണ് ജോലിക്കൊന്നും പോണില്ല ഇല്ല
ശരി ശരി. പിന്നെ കുട്ടികളൊക്കെ പോയില്ലേ
ആഹ് കുട്ടികളൊക്കെ പോയി. ഇപ്പ വരും നാലുമണിയായ വരും
ആഹ് പകലൊറക്കം ഒണ്ടോ അതോ
പകല് അങ്ങനൊന്നുല്ല. ഒറക്കം വന്നാ കെടന്ന് ഒറങ്ങും.
ആഹ് ഉം പിന്നെ ഇങ്ങനെ പകല് സമയം പോവാൻ എന്താ ചെയ്യാ?
അതിനല്ലേ ജോലിണ്ട് ഫോണിണ്ട്
ആഹ് ആഹ്. സിനിമ കാണോ?
സിനിമൊന്നും പിന്നെ സീ എപ്പഴോങ്കിലൊക്കെ ഒന്ന് കാണും.
ആഹ്. എങ്ങനെ പഴയ സിനിമയാണോ അതോ പുതിയ സിനിമകളാണോ കാണുന്നേ?
അങ്ങനൊന്നുല്ല വിടുമ്പോ എന്തള്ളേന്ന് വെച്ചാല് അങ്ങനെ കാണും ഉം ഉം പിന്നെ ആദ്യക്കെ പിന്നെ സീരിയല് ഒക്കെ കണ്ടിരുന്നു.
ആഹ് ആഹ്. ഇപ്പ സീരിയല് കാണലൊക്കെ നിർത്തി
അതുമ്മത്തെ കടി പിന്നെ പോ ആ നേര ടൈം വന്നാല് പിന്നെ കുട്ടികളെ പഠിപ്പിക്കാന്
ആഹ് പണ്ടൊക്കെ സീരീല് കാണുമായിരുന്നു. പണ്ടൊക്കെ സീരീല് കാണാനിരിക്കുമ്പ ഇതുപോലെ പിള്ളേര് പിന്നെ കളിയാക്കി തൊടങ്ങി. ഉമ്മിക്ക് നാണാവില്ലേ ഇങ്ങനെ ഇരുന്ന് കാണാന് എല്ലാത്തിലും ഒരേ കഥയും പിന്നെ ശെരിയാ നോക്കുമ്പ എല്ലാത്തിലും കൊറേ അമ്മായമ്മ പോര്ണ്ടാവും കൊറേ അവിഹിതണ്ടാവും ആഹ് എല്ലാം കുറ്റോം കുശുമ്പും വെറുതെ ടെൻഷനടിക്കേണ്ട കാര്യം അല്ലാതെ വേറെ ഒന്നുല്ല അപ്പ ഇപ്പൊ കാണലൊന്നുല്ല. ഇപ്പൊ പിള്ളേര് വന്ന് കഴിഞ്ഞാൽ അവര് കുറേ നേരം കാർട്ടൂൺ കണ്ടോണ്ടിരിക്കും പിന്നെ അതല്ലെങ്കിൽ നമ്മള് കുറച്ചു നേരം വാർത്ത കേൾക്കും പിന്നെ ഫോണുള്ളപ്പോ ഇപ്പൊ ടിവിയുടെ ആവശ്യം ഇല്ലല്ലോ അങ്ങനെ
അത് ശരി തന്നാ
ആഹ് ഫോണിക്കളിയാണ് കൂടുതല് ആഹ് പിന്നെ വേറെന്താണ് വേറെ എന്തെങ്കിലും ഇതല്ലാതെ വല്ല പരിപാടി ഉണ്ടോ പാചകം ഇന്റെരെസ്റ്റ്‌ ‌ ഇഷ്ടമാണോ പാചകം
പാചകൊക്കെ ഇഷ്ടാണ്
പാചകമാണോ ഇഷ്ട അതോ അല്ലാതുള്ള ജോലികളാണോ എല്ലാം ആഹ് ഒരാൾ തന്നെയ ചെയ്യാ അതോ വേറെ ആരെങ്കിലും ഉണ്ടോ വീട്ടില്
ഇല്ല ഞാനെ ഉള്ളൂ
ആഹ് ആഹ് ആഹ് ആഹ് എനിക്ക് അടുക്കളപ്പണി ഇഷ്ട ഇഷ്ടമാണ് മറ്റുള്ള പണിയാണ് ഭയങ്കര മടി ഈ അലക്കും അലക്കലും പ്രശ്നമില്ലാത്തോണി മടക്കലാണ് ഏറ്റവും ദേഷ്യം തുണിമടക്കലും ഈ തേങ്ങ ചുരകലും ആണ് ഏറ്റവും ദേഷ്യം
ആഹ് ആഹ്
എന്തെങ്കിലും വീട്ടില് ആഹ് ഞാൻ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട് അപ്പ ഇപ്പൊ തിരക്കില്ലാത്ത സമയമാണ് അതാ ഇപ്പൊ വിളിക്കാന്ന് വച്ചേ പിന്നെ ഇനി വൈകുന്നേരം പിള്ളേർ വരുമ്പോഴത്തേക്കും ചെല്ലണം വൈകുന്നേര ത്തേക്കുള്ള ചായയുടെ കാര്യങ്ങളൊക്കെ എന്നിട്ട് വേണം ചെയ്യാനായിട്ട് ചിലപ്പോ പിള്ളേര് തന്നെ ആഹ് ഉണ്ടാക്കും അവർക്ക് വിശപ്പ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യും ആഹ് ഇങ്ങനെ എന്തെങ്കിലും ചിലപ്പോ കടയിൽന്ന് വാങ്ങിച്ചിട്ട് വരും അല്ലെങ്കിൽ ചായയൊക്കെ വെച്ച് കുടിച്ചിട്ടുണ്ടാവും പിള്ളേര് കുഴപ്പില്ല ആൺകുട്ടികളാണ് എന്നാലും എല്ലാം ചെയ്യും അത് നേരത്തെ തൊട്ട് അത് ശീല ആയത്കൊണ്ട് ചെറിയ കുട്ടികളാ എന്നാലും എല്ലാം അവരവര അവരുടെ കാര്യങ്ങൾ ഒക്കെ നോക്കിക്കോളും അങ്ങനെ വലിയ കുഴപ്പമില്ല നാളെയും ചിലപ്പോൾ പറയാൻ പറ്റില്ലല്ലോ ഇന്നത്തെ കാലത്തൊക്കെ പെൺകുട്ടികൾ തന്നെ എല്ലാ പണിയും ചെയ്യണന്ന് പറഞ്ഞാൽ ഇനി ഇവരുടെയൊക്കെ കാലാമാകുമ്പോ അതൊന്നും സമ്മതിച്ചു തരണന്നില്ലല്ലോ.
അതെ അതെ.
പിന്നെന്താ.
വേറെന്താ എന്താ കുട്ടികളൊക്കെ വരുമ്പോത്തിനൊക്കെ?
വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും. പരിപ്പോടെയാ എന്തെങ്കിലുമൊക്കെ ഞാൻ ചിലപ്പോ ഇന്നിപ്പോ ഒന്നും ചെയ്തില്ല ഇന്നലെ പഴംപൊരി ഉണ്ടാക്കി. ഇന്ന് ചിലപ്പോ ഇനിയിപ്പ കടയിൽ നിന്ന് വാങ്ങിക്കുള്ളൂ രാവിലോട്ട് മഴയല്ലേ ഇന്ന് ഇപ്പ ചെല്ലുമ്പോഴും ചിലപ്പോ വൈകും. വീട്ടിൽ ചെല്ലുമ്പോഴേ അപ്പൊ ചെലപ്പോ കടയിന്ന് എന്തേലും വാങ്ങിച്ചിട്ട് പോകും പിന്നെ എന്നും ഈ കട ഡേയ്ലി വാങ്ങിച്ച് കൊടുക്കാനും കൊള്ളൂലല്ലോ കടയിൽ എത്ര ദിവസമായ എണ്ണയും ഇതൊക്കെ ആയിരിക്കും. കുറേ നാൾ മുന്നേ ഇതുപോലെ ഇങ്ങനെ മറ്റേ അപ്പെന്റീക്സിൻ്റെ ഒരു ഓപ്പറേഷൻ ഒക്കെ ചെയ്തതാണ്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ചിലപ്പോ പറയാൻ പറ്റില്ല ഈ കഴി കഴിക്കുന്ന ഭക്ഷണത്തിന്റെയൊക്കെ ആണെങ്കിൽ തന്നെ. ആഹ് അതു കൊണ്ട് പേടിയാണ് ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങിച്ച് കൊടുക്കാനായിട്ട് പക്ഷെ പിള്ളേർക്കാണെങ്കിൽ കടയിലെ മതി അല്ലെങ്കി പിന്നെ നമ്മള് വീട്ടില് ഇതുപോലെ ഈ പഴം പൊരി അങ്ങനെയെക്കെ ഇണ്ടാക്കി കൊടുത്താ ഇഷ്ട്ടവാണ്. പക്ഷെ നമ്മക്ക് എല്ലാ ദിവസവും ഇതുപോലെ ഇണ്ടാക്കലും ചെലപ്പം നടക്കൂലാ. അപ്പൊ കടയിന്ന് വാങ്ങിക്കേണ്ടി വരും.
ആഹ്.
ഈ പാക്കറ്റ് പലഹാരങ്ങളൊന്നും അധികം വാങ്ങിച്ചു കൊടുക്കല് ഇല്ലാട്ടാ.
ആഹ്
അത് നോക്കു നിങ്ങള് എങ്ങനെയാ ഭക്ഷണം ഏഹ് പച്ചക്കറിയാണോ അതോ എറച്ചിയും മീനൊക്കെയാണോ കൂടുതൽ ഇഷ്ടം.
ഇഷ്ട്ടം ഞാന് എന്തും കഴിക്കും പക്ഷെ മക്കക്ക് പറ്റൂലാ മക്കക്ക് പച്ച കറി വൈതനങ്ങ ഉപ്പേരിയോ ഇതോ ഒന്നും പറ്റൂല്ലാ പയറ് വെക്കാണെങ്കി എപ്പളേങ്കിലും ഒന്ന് പോവും ട്ടും അത്ര പക്ഷെ ശരിക്കും അതൊക്കെ കൂട്ടണം കുട്ടി ഞാൻ കുട്ടിയോട് പറയും കണ്ണിന് കാഴ്ചൊക്കെ
അല്ല അപ്പൊ ഈ സാമ്പാറ് വെച്ച് കൊടുത്താ മതി കഷ്ണങ്ങള് കൂട്ടിയില്ലെങ്കിലും സാമ്പാറ് കൊടുക്കുമ്പോ അതില് ചാറിലെല്ലാം വന്നോള്ളൂല്ലോ ഇപ്പൊ കഷണം കഴിച്ചില്ലെങ്കിൽ പോലും ആഹ് ചാറിലെല്ലാം ഉണ്ടല്ലോ. സാമ്പാറ് കഴിക്കാൻ ഇപ്പ നിങ്ങ ദോശ ഇഡലി അങ്ങനെയൊക്കെ ഇണ്ടാക്കില്ലാ. ക്കു ഇഡ്ലിക്കൊക്കെ സാമ്പാറ്
ആഹ് അതൊക്കെ ഇണ്ടാക്കല്ണ്ട് അത് എന്തേലും വേറെ എന്തേലൊക്കെ
ആഹ് ദോശ ഇഡ്ലി ഒക്കെ കൊറവാ.
ആഹ്. ദോശേം ഇഡ്ലി ഇണ്ടാക്കും
ആഹ് ആഹ്.
കാടലക്കാറിയോ അങ്ങനെന്ത്
നിങ്ങള് പത്തിരി നിങ്ങള് പത്തിരി നല്ല രസവാണ് പത്തിരി ഇണ്ടാക്കില്ലേ?
ആഹ് പത്തിരി ഇണ്ടാക്കും.
ആഹ് ഞാൻ ഇണ്ടാക്കിയാ എപ്പ ഇണ്ടാക്കിയാലും ശരിയാവാറില്ലാ പത്തിരി ഞാൻ ഇണ്ടാക്കി വരുമ്പോ അയിന് ഭയങ്കര കട്ടിയായി പോവും നിങ്ങ് നിങ്ങൾ ഇങ്ങനെ ഭയങ്കര പറക്കുന്ന പോലെ ഊതിയാ പറക്കുന്ന പോലെയല്ലേ ഇണ്ടാക്കാ ആഹ് ഉം ആഹ് ആഹ് എന്തൊരു ടേസ്റ്റ് റ്റാ ഏഹ് എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു ഞാനിങ്ങനെ അവളുടെ വീട്ടില് പോകുമ്പോ എപ്പഴും മറ്റേ ഇങ്ങനെ തേങ്ങാപ്പാലില് മുക്കിയിട്ട് ആഹ് ചിക്കൻ കറി ആയിട്ട് അയ്യോ എന്തൊരു രുചിയാ. എനിക്ക് ഭയങ്കര ഇഷ്ട്ടാ അത്.
ആഹ്. പിന്നെ അതെങ്ങനെ വെച്ച്ണ്ടെ ഞമ്മള് വെള്ളം ഞമ്മള് വാട്ടുമ്പോ വെള്ളം വെക്കണോടത്ത് നോക്കണം അത് ഏറിയാലും കൊഴപ്പാണ് പിന്നെ അത് ചൂടായിട്ട് നല്ലോം കൊഴച്ച് ച്ച്തായാല് നൽ കൊഴ നല്ല കൊഴക്കണം അല്ലെങ്കി ചെറിയ ഞമ്മളീ ഞ്ചിതൊക്കെ കുത്ത്ന്ന ചെറിയേ കൊ ഇതോട്ടങ്ങനെ കുത്ത് ത്തിതാക്കിയാലൊക്കെ നല്ല മഴ ഇണ്ടാവും ഞാനതിന് പരത് ത്തല് ചെലപ്പളേ ഞാന് എന്താ മെഷീൻ പരുത്തലുള്ളൂ മെഷീൻന്ന്ങ്ങട്ട്
ആഹ് അന്താച്ചാ നമ്മള് ഈ ഭൂരിയൊക്കെ ഇണ്ടാക്ക് ത്തുന്ന ഇതാണോ പറയുന്നേ അതിലാണോ വെക്കാറ് ഇങ്ങനെ അമർത്തണം
ആഹ് അയില് ഞമ്മളെ പ്രസ്സില് അമർത്താ പ്രസ്സില് അമർത്തണം അയില് അമർത്തീറ്റ്
ഒന്നൂടെ പരത്തും
പരത്തൂല അത് പരക്കാൻ മാണ്ടി ഞൻ ബ്രസ്സ്മെ തുള്ളി എണ്ണ തേക്കും. നല്ല എണ്ണ തേക്കല് കൊറച്ച് എണ്ണേച്ച്കാണ്ട് വല്ലാതമർ ത്തും ചെയ്യരുത് കൊറച്ച്ങ്ങട്ടമറ്ത്തില് ആ ബ്രസ്സിന്റെ വട്ട്പോലെണ്ട് വരും അത് ഇന്ന്ട്ത്ത്ട്ട് ഏഹ് എന്താ പൊടിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങട്ടും തട്ടിക്കാണ്ട്
ത്ക്കെ ഇട്ടാ മതി ആഹ് പക്ഷെ ഞാനങ്ങനെയൊക്കെ ചെ ചെയ്താലും ഈ ഇതിൽ തന്നെ ചെയ്താലും ഈ ഇതില് തന്നെ ചെയ്താലേ ചെലപ്പം നമ്മള് ഇത്തിരി ഇതാക്കാൻ നോക്കുമ്പോ ഒന്നല്ലേ പൊട്ടി പോകും അതല്ലെങ്കി നമ്മള് അധികം ഇതാക്കാതെ അമർത്താതെക്കെ എടുത്ത് കഴിഞ്ഞാൽ ചെലപ്പോ ഭയങ്കര കട്ടി കൂടുതലായി പോവും എന്നാലും തട്ടിക്കൂട്ടിയക്കെ ഇണ്ടാക്കുട്ടാ ഭയങ്കര കൊതി തോന്നണ സമയത്തൊക്കെ പിന്നെ ഇപ്പിതൊക്കെ കടേല് വാങ്ങ
ഞങ്ങളെ ഇതില് പിന്നെ എല്ലാരും ഇണ്ടാക്കും പക്ഷെ അതങ്ങട്ട ശെരിയായി കിട്ടണം
ആഹ് അതെ അതെ.
പൊറാട്ടൊക്കെ ചെലോല് ഇണ്ടാക്ക്ണ അയിനൊക്കെ കഴിവ് വാണം
പക്ഷെ ഇല്ല പൊറോ ട്ടയ്ക്കെ ഇണ്ടാൻ പറ്റൂട്ടാ കാരണം എന്താറിയോ നമ്മള് ഇതില് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാ നമുക്ക് കിട്ടും എന്ന് വെച്ച അടിച്ച്ണ്ടാക്കണം നല്ലാതെ എന്റെ അച്ഛൻ നന്നായിട്ട് ഇണ്ടാക്കി തരുവായിരുന്നു. പൊറോട്ടിങ്ങനെ അടിച്ച്ണ്ടാക്കാനായിട്ട് അച്ഛൻ ഇങ്ങനെ കടേല് നിക്കണ്ടായിരുന്നു ജോലിക്ക് കുറേ നാളേ ആഹ് അപ്പം ആൾക്ക് നന്നായിട്ട് അറിയായിരുന്നു, പക്ഷെ എനിക്കതെങ്ങനെ അടിച്ച് പെരത്താൻ നോക്കിയിട്ടൊന്നും എനിക്ക് പറ്റിയിട്ടില്ല പക്ഷെ ആഹ് ഇങ്ങനെ ഏഹ് കീറിയിട്ട് കത്തി വെച്ച് കീറിയിട്ട് നമ്മള് നന്നായി കൊഴച്ചിട്ട് ഇങ്ങനെ കത്തി വെച്ച് കീറിയിട്ട് അത് ഏഹ് വീണ്ടും ചുറ്റീട്ട് ഇതാക്കി കഴിയുമ്പോ നമുക്ക് ശെരിക്കും കറക്റ്റ് പൊറോട്ട പോലെ തന്നെ കിട്ടും. നമ്മളതൊന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞാ കൊറെേ എളു പൊഴിയേളൊക്കെ ഇണ്ട് ഇങ്ങനെ അടിക്കാണ്ട് ഇണ്ടാക്കാൻ തന്നെ കുറേ എളുപ്പ വഴികളൊക്കെണ്ട് പിന്നെന്താ നോക്കിയാൽ കിട്ടും ചെയ്യാൻ പറ്റും
ആഹ്
ഹ്മ്മ് ഭക്ഷണം എനിക്ക് ഭയങ്കര ഏഹ് എനിക്ക് അത്യാവിശ്യം തടിയൊക്കെയ്ണ്ട് എനിക്ക് നന്നായിട്ട് ഫുഡിനോട് ഭയങ്കര നല്ല ഭക്ഷണങ്ങളിണ്ടാക്കി കഴിക്കാനും ഇണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടവാ എന്തെങ്കിലൊക്ക പുതിയ പുതിയ ഇത് നോക്കും ഫോണിലൊക്കെ നോക്കി പുതിയഓരോ രീതികളൊക്കെ നോക്കി ഇണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടവാ അതാ പറഞ്ഞെ എനിക്ക് അടുക്കളപ്പണി ഭയങ്കര ഇഷ്ടമാ പക്ഷെ എനിക്ക് പൊറത്ത് ജോലി ചെയ്യൻ ഭയങ്കര മടിയാണ്. ആഹ് അടിച്ചു വാരി തുട ക്കാനൊക്കെ പറയുമ്പോ അതൊക്കെ എനിക്ക് ഇങ്ങനെ ഭയങ്കര കഷ്ടവാ അഴുക്കകാക്കിയിട്ടാ എനിക്ക് ദേഷ്യം വരും പിന്നെ പിന്നെ ചെയ്യാൻ ഭയങ്കര മടിയായതോണ്ടേ പിള്ളേരെ വഴക്ക് പറയും ഇതെന്തോന്നാടാ ഇപ്പ ചെയ്തിട്ടല്ലേള്ളു എന്ന് പറിം അങ്ങനെ ചീത്ത പറിം
അതെ.
ആഹ് പിന്നെ ഇന്നത്തെ ജോലിയേളൊക്കെ കഴിഞ്ഞോ ഉച്ചക്കേന്തായിരുന്നോ കഴിക്കാൻ ഇന്ന് എന്തായിരുന്നു
ഉച്ചക്ക് ചിക്കൻണ്ടായിരുന്നു സാധാ ചോറും.
ആഹ് ഞങ്ങക്ക് ചിക്കനൊക്കെ മിക്കവാറും ആഴ്ച്ചേല്ലേ വാങ്ങിക്കൊള്ളൂ ചിക്കനും മറ്റേ എറച്ചിയൊക്കെ പോത്തർച്ചിയൊക്കെ ഞായറാഴ്ച്ച ദിവസങ്ങളിലേ വാങ്ങിക്കാറൊള്ളൂ അല്ലാത്ത ദിവസൊക്കെ മിക്കവാറും എല്ലാ ദിവസവും മീനായിരിക്കും, മീനാണ് കൂട്തലും
ആഹ്.
ആഹ് ഒന്നുല്ലെങ്കി എന്തെങ്കിലൊരു ചാറുകറി ഇണ്ടാക്കും പിന്നെ മൊട്ടയും വറ്ക്കും. അപ്പൊ പപ്പടയും പപ്പടവും കച്ചി കഴിഞ്ഞാ അത്യാവശ്യം കൊഴപ്പില്ലാണ്ട് പോവും പിന്നെ മഴക്കാലം ആയ കഞ്ഞി ഇഷ്ടട്ടോ പിള്ളേർക്കൊക്കെ കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്
ആഹ്
കഞ്ഞി കുടിക്കാൻ ഇഷ്ടണ ഏഹ് കുട്ടികൾ എന്തോര ആയി ഇപ്പോ
അവര് എന്ത്
ഏ ഏ പ്രായം എന്തോരായിന്ന
പ്രായം വല്യ മോന് ഒമ്പതാം ക്ലാസ്സ് പഠിക്കണ രണ്ടാമത്തെ മോന് നാലാം ക്ലാസ് പഠിക്കണ്
ആഹ്
ചെറിയത് പെൺകുട്ടിയാണ് രണ്ടാം പൺകുട്ടിയും ഒരു പെൺകുട്ടിയണ
ഓ ശരി ശരി എനിക്ക് രണ്ടു ആൺകുട്ടികളാ ഉം എട്ടാം ക്ലാസ്സിലും പിന്നെ ഒരാള് അഞ്ചിലും ആണ് പഠിക്കണ ഉം വഴക്കുണ്ടാവോ തമ്മിതല്ലോ പിള്ളേര്
വഴക്ക് ഇണ്ടാവോ അത് വന്നാ ഫോണിന് ഉണ്ടാവോ
ആഹ് അത് തന്നെ ഫോണിന് വേണ്ടിട്ടാ കഴിഞ്ഞ ദിവസം ഇപ്പം എന്ത ഫോണിന് വേണ്ടി അങ്ങട് ഇങ്ങട്ട് പിടിത്തം വലിയ അതിന്റെ ഡിസ്പ്ലേ താഴെ വീണ് അതിന്റെ ഇത് പോയി മോശായിട്ടിരിക്ക ഇപ്പ ഫോൺ
ആഹ് അതാണ്
ആഹ് പിള്ളേര് ശ്രദ്ധിക്കില്ലന്ന നമ്മള് ഇത്ര സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന പോലെയൊന്നും ആഹ് എല്ലാം കണ്ടോണ്ടിരിക്ക അത് തന്നെ പിള്ളേര് ആഹ് ഫോണിൽ കളിച്ചോണ്ടിരിക്കും
ഉം ഞാനന്ന് വിളിക്കണ്ട് കൊറച്ച് കഴിഞ്ഞിട്ട് വിളിക്ക
ശരി കേട്ടോ ശരി ശരി ഞാൻ വിളിക്കാം അങ്ങോട്ട് വിളിച്ചോളാം കേട്ടോ ശരി